ട്ടോ
ആഹ് എന്താണ് വർത്താനം
കേക്കുന്നുണ്ടോ ആഹ് നല്ല വർത്താനം അവിടെ
ഇവടെം നൽ
എന്താ വിശേഷം ആഹ് മഴക്ക ഇണ്ടോ അവ്ടെ ആ കഴിച് കൊർച്ച് മുന്നേ ടൈമ് ആയല്ലോ ഫുഡൊക്കെ കഴിച്ച് അവ്ട കഴിച്ചോ
ച്ചു
മഴൊക്കെ ആഹ് മഴൊക്കെ ഇണ്ടോ അവ്ടെ
മഴ ഇന്നില്ല
ഓഹ് ഇന്നില്ലലേ ഇന്ന് കൊറവാണ് തോന്ന്ണ്ട് ഇപ്പ അല്ലേലും പൊ അലോ കേക്ക്ന്നില്ലേ മഴ കൊറവാ തോൻന്ന് ആഹ് ആ കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് എന്തക്ക്യ ന്നട്ട് ഹോബീസ് തൊക്കെ വെറ്തെ ഇരിക്കാ ആഹ് മഴ ഇപ്രാശ്യം കൊറവാ തോന്ന്ണ്ട് ഓ ഗ്രാഫ്റ്റ് ചെയ്യല്ണ്ടോ എങ്ങെനെ ഇൻസ് സ്റ്റേല് പേജ് കാര്യങ്ങള് എങ്ങെനെ സെയ്ലെയ്യാറ്
അത് ചെറ്തായിട്ട് വേവിച്ചിന്ട് ണ്ട് പഷെ അയിൽ ഞാ അങ്ങനെ ഇടലില്ല പിന്നെ ആരെങ്കിലും അറീയൂണോറും ക്കേണ്ടെ ഓർഡർ ഇണ്ടെങ്കി അങ്ങനെ ചെയ്തൊട്ക്കും
ആഹ് നമ്മടെ കുടുംബത്തിലന്നെ അങ്ങനെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ലേ ഇതെങ്ങനെ യൂട്യൂബ് നോക്ക് തൊക്കേ പഠ്ച്ചേര്ന്നോ
അല്ല അ യിൻ ഞാൻ ഒറ്റക്കന്നെങ്ങനെ പഠിച്ചതാ യൂട്യൂബൊന്നോക്കീല്ല
അതെ ആഹ് കഴിവിണ്ട് ല്ലേ ആഹ് ഇപ്പൊ നല്ലെ ചാതാണ് ഇപ്പൊ കൊറേ ചെറ്യ കുട്ട്യാളൊക്കെ അങ്ങനെ ചെയ്യിന്നോലിണ്ടല്ലോ കാര്ണം നമ്മക്കന്നെ ബിസ്നസ്സായിട്ട് അങ്ങനെ തൊടങ്ങാത് ഇൻസ്റ്റാഗ്രാംലൊക്കന്നെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റെയ്താല് നമുക്ക് റീൽസ് കാര്യങ്ങളൊക്കെട്ടാ മതി അനക് അത്യാശ്യം ഇതൊക്കെ കിട്ടും ഉം കസ്റ്റമേഴ്സ്നിം കാര്യങ്ങളൊ ഓകെ ആഹ അതെ മര് പിന്നെ ഫ്രണ്ട്സിനോടും ഓരോടൊക്കെ സ്റ്റാറ്റസ് വെക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയല്ലോ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോം എങ്ങനെ ബർത്ത് ഡേ വെഡിങ്് ആനിവേഴ്സറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഹാമ്പർ കാര്യങ്ങളൊ കെ ആ ആ അതിനൊക്കെപ്പ നല്ല ഡിമാൻഡ് കാര്യങ്ങളാണ് ഹലോ അങ്ങനെ അപ്പൊ വെറുതരിക്കാനൊന്നും ടൈ മ് ഉണ്ടാവില്ല ഇങ്ങനത്തെരോന്നുംങ്ങന ചെയ്യേണ്ടി രൂല്ലേ
അങ്ങനെ എപ്പോഴൊന്നും ഉണ്ടാലോ ഓർഡർ കിട്ടുമ്പോ
ആഹ ഓർഡർ കിട്ടുമ്പോ അങ്ങനെ ചെയ്യും ആഹഅങ്ങനെ
ഉ നിങ്ങൾ എന്തെങ്കും ചെയല്ലോ
ആഞാന് അങ്ങനത്തെ കഴിവുകളൊന്നും ഇല്ല പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി എന്തേലുമക്കെ ഇങ്ങനെ ചെയ്യാൻ നോക്കും പക്ഷെ ങ്ങനെ സെയിൽ ചെയ്യലോ അതൊന്നുല്ല ഞാൻ ഇത് വര പഠിക്കേനി ഇപ്പം പിന്നെ എന്താ കോഴ്സൊക്കെ കഴിഞ്ഞ് പ്പൊ നാട്ടിലെത്തിയതാ ഞാൻ കർണാടകയിലേനി ഞാൻ പി ജിക്ക് എം ബി ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ പ്പ നാട്ടിലെത്തിയതാ അപ്പൊഅഹ് പ്പൊ ജോലി കാര്യങ്ങളൊക്കെങ്ങനെ നോക്കുന്നുണ്ട് ഉം അപ്പം അതിന്റെ ഇതിലയിട്ട് എന്താ ആ അപ്പൊ നരെ രണ്ട് മാസ ആയിട്ടുള്ളൂ മുഴുവനായിട്ട് കഴഞ്ഞിട്ട് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി അപ്പം കർണാടകയിലേ പ്പൊ അത് കഴിഞ്ഞ ഇപ്പ നാട്ടിലെത്തി ഇപ്പ രണ്ടു മാസമായി നാട്ടിലെത്തിട്ട് പിന്നെതേപോലെ എന്തേലും ഡ്രസ് ആ സി യു ടി ചെയ്തിട്ട് ഉണ്ട് നമുക്ക് സി യു ടി ചെയ്തല്ലേ എക്സാം സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കൊക്കെ അന്നമ്മൾ ആ യെ എക്സാം എഴുതിയിട്ട് അ അങ്ങനെ കിട്ടി ആ ഞാൻ അങ്ങനെ പോയതെന്നി അങ്ങനെ അത് കയിഞ്ഞി പ്പൊ നിങ്ങളെന്താ ചെയ്യുന്ന ആ ഡിഗ്രി കയിഞ്ഞില്ലേ എന്താ ചെയ്യേണ്ടി എന്നുള്ള കൺഫ്യൂഷനിലേക്കാരല്ലേ ആഹ ഇൻക് അങ്ങനെന്നെ നമുക്ക് ഓരോന്ന് കഴിയുമ്പോ ഇന്നെന്ത് ഇന്നെന്ത് എന്നുള്ള കൺഫ്യൂഷനെയ് ക്കാരം
ഉം ഉം വീടിന്ന് ഇങ്ങനെ പറഞ്ഞനി പീ ജി ക്ക് പോയിക്കോ
ആ പിജി നല്ലതാണ് കാരണം നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവുന്നതേ നല്ലതാണല്ലോ ഏതായിരുന്നു ഡിഗ്രി ഏതായിരുന്നു ചെയ്തെ
ഞാന് ബീകോമെനി
ബി കോമല്ലെ എം കോമോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോഴ്സ് ഒക്കെ എടുത്താ മതിയല്ലോ ബികോം ആവുമ്പോ എക്കൗണ്ടിങ്ങിനൊക്കെ പ്പം നല്ല സ്കോപ്പ് ഞാന് ബി ബി എനി ഡിഗ്രിയില് പിന്നെ ഞാന് എം ബി എ പി ജിക്ക് ഞാൻ എം ബി എ എടുത്തിട്ട് അങ്ങനെ പോയി അക്കൗണ്ടിങ് കോഴ്സൊക്കെ നോക്കിയാ മതി നല്ല സ്കോപ്പ് അപ്പൊ നമ്മൾ ഏഹ് ഫോറിൻക്കൊക്കെ പോവാണെങ്കിലൊക്കെ നല്ല സ്കോപേയിരിക്കും അല്ലേൽ പിന്നേ ഇങ്ങൻത്തെ താല്പര്യല്ലല്ലേ ഇപ്പൊ സി യു ട്ടി എ യ്താണെങ്കില് എന്താ ഈ ഇ കോമ് എട്തോൽക്കെന്നെ ഈ എം എം ബി ഒക്കെ താല്പര്യംണ്ടോ അപ്പൊ ബിസിനസ് സു കാര്യങ്ങളൊക്കെ നോക്കാൻ താല്പര്യണ്ടങ്കില് എം ബി എ ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്താ മതി അല്ലെ പിന്നെ ഡിസ്റ്റൻസ് ആയിട്ടെങ്കിലും എടുക്കണം കാരണം ഡിഗ്രി ഇല്ലാതെ നിന്നി ട്ട് അല്ല ഡിഗ്രിന്ന് പി ആഹ് ഡിഗ്രി ണ്ടല്ല പി ജി ഉണ്ടാവുന്ന നല്ലതാണ് നമ്മൾ ഇങ്ങനെ കോർപ്പറേറ്റ് ജോബിനൊക്കെ കേറാണെങ്കില് ക്വാളിഫിക്കേഷനെ അല്ലേ പിന്നെ ഞാന് ഇനിപ്പോ ഇനിയിപ്പോ പഠിത്തം നിർത്തിയിട്ട് ജോബിന് പോണം ഇപ്പൊ അത്യാവശ്യം പഠിച്ചല്ലോ ഇനിപ്പോ ജോബിന് കേറെട്ടെ വീട്ടിലൊക്കെ ജോബിന് കേറാൻ പറിണ്ട്
ഇ കയ്ഞ് വെറന്തേല് എട്ത്തി
ആഹ് ഇല്ലല്ല പീ ജ് കഴിഞ്ഞന്നും എടുത്തില്ല പീ ജി കഴിഞ് ഞാന് പിന്നെ ഡിഗ്രി കഴിഞ്ഞ് വൺ ഇയർ ഞാൻ ജോബിന് ഇല്ല ഇല്ല ഞാന് ഡിഗ്രി കഴിഞ് ഇറങ്ങിയായിട്ട് വൺ ഇയർ ഞാൻ ജോബിന് കേറീഞ് അതായത് നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ണ്ടല്ലോ അതായത് എപ്പ ഇ പി ജി ഒക്കെ തന്നെ നമ്മള് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന കുട്ട്യേള്ണ്ടല്ലോ ഓര്തെ രജിസ്ട്രേഷൻ കാ ര്യങ്ങളൊക്കെ ചെയ്തൊടുക്ണ ആ ഒരു കമ്പനിൽ ഞാന് വർക്കയ്തീനി വൺ ഇയർ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതിന് കേറിയത് പി ജിക്ക് കേറിയത് അപ്പം വൺ ഇയറിന്റെ വർക്ക് എക്സ്പീരിയൻസ്ണ്ട് പിന്നെ കൊറച്ചൊന്ന് റെസ്റ്റ് എടുക്ക ഇച്ച് രണ്ട് മാസം അങ്ങനെ വെറുതെ ഇരുന്നാ ഇനിയിപ്പോ ഒന്ന് ജോബൊക്കെ നോക്കണം അങ്ങനെ അല്ല എന്താ അവടെ ഇനിയിപ്പോ എന്താ പ്ലാന് കോഴ്സ് എന്തെലും എട്ക്കാൻള്ള പ്ലാനുണ്ടോ
ന്നേച്ചാ നേരം
ഹലോ
ഉം
ഹലോ
ആഹ് അങ്ങനെ
കോഴ്സ് എന്തെേലും എടുക്കാനുള്ള പ്ലാന് ഉണ്ടോ
ആഹ് കോസ് നോക്ക വിചാരിച്ചത്
ആഹ്
ഇ ഞാൻ പോയിന് പക്ഷെ ഇൻക്ക് അയ്നോട് താല്പര്യല്ലാത്തോണ്ട് ഞാനയ്ന്
താല്പര്യല്ല ലേ ആഹ് അഹ് അങ്ങനെ താല്പര്യം ഇല്ലാതെ ചെയ്തിട്ടും കാര്യല്ല ഉം അങ്ങനെ അപ്പം എന്തിനോട്ടപ്പൊ താല്പര്യള്ളത് ഇങ്ങനെ ക്രാഫ്റ്റ് കാര്യങ്ങളെന്നെയാണോ താല്പര്യം?
അല്ല എന്തെങ്കിലും അത് അത് ഇപ്പ എത്രകാലന്ന് എ ഇപ്പളൊന്നും കി ട്ടൂലല്ലോ ഓഹ് അപ്പ ഞാൻ എന്തെങ്കിലും കോഴ്സ് പഠിച്ച് എവിടെങ്കിൽ വർക്കിന് ചേർണന്ന്ള്ളൊരു ഇതിലാണ്.
ആഹ്, അങ്ങനെ എക്കൗണ്ടിങ് വേണ്ടാന്നുള്ളതായിരിക്കുല്ലേ?
ആഹ്, ഞാൻ പിന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ നോക്കീനി അയിനൊക്കെ സ്കോപ്പ് ഇണ്ടോ എന്താ അറീല, അത്ങ്ങനെ അന്വേഷി
ആ ഓഫീസ് അഡ്മിന് ഓഹ് അതിനൊക്കെ ഇപ്പ നമ്മള് ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ഉർപ്പ്യക്കൊക്കേണ് നമ്മള് സ് സാലറി അങ്ങൻത്തെ എക്സ് പെക്ടേഷനൊക്കെ ആണെങ്കിൽ ഓഫീസ് അഡ്മിനൊക്കെ നല്ല കോഴ്സ് ആയിരിക്കും കാരണം ഇപ്പ നമ്മടെ ഇതീലെന്നെ ഇള്ള കമ്പനീസ് ലൊക്കെ ഓഫീസ് അഡ്മിൻസിനൊക്കെ നല്ലത് വാക്കൻസി ഇണ്ട്. ഞാന് അതെപോലെ ഏഹ് ഓ ഫീസ് അഡ്മിന് ആയിട്ടാന്ന് കേറീനിയത് ഈ വൺ ഇയറിന്റെ അയ് ഞാൻ ഡി ഗ്രി കഴിഞ്ഞ് നേരെ കേറിയതാ ഞാൻ കോഴ്സും ആഹ് ഞാൻ പറഞ്ഞില്ലേനു അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനേനി അപ്പ നമ്മള് അവിടെ ഇതിന്റെ രജിസ്ട്രേഷനും ചെയ്യും പിന്നെ അവിട്ത്തെ അക്കൗണ്ടിങ് അക്കൌണ്ട്സ് ഒക്കെ റെഡി ആക്കുല്ലോ. അക്കൗണ്ട്സ് മീൻസ് അതിങ്ങനെയല്ല കുട്ടിയാള് ക്യാഷ് അടക്കുന്നതൊക്കെ നമ്മള് അതിൽ എഴുതിയിട്ട് അങ്ങൻത്തെതൊക്കേര്ന്നു. അക്കൗണ്ട്സ് റെഡി ആക്ക് അതേപോലെ കോള് ഇപ്പ ഓഫീസ് ക്കൊക്കെ ആരേലും ആഹ് ഇല്ലല്ല ഞാന് ബി ബി എ അല്ലേനിയോ എ ക്കൗണ്ട്സ്ന്ന് പറഞ്ഞാല് വല്ല്യ അക്കൗണ്ട്സ് ഒന്നല്ല ഇപ്പ ഈ ഡെബിറ്റ് ആയത് എഴുതിവെക്ക് ക്രെഡി ക്റ്റായത് എഴുതിവെക്ക് അപ്പ കുട്ടിയള് എത്ര ക്യാഷ് തന്നത് അതെഴുതി വെക്ക് നമ്മള് ഇവട്ന്ന് എത്ര പൈസ രജിസ്ട്രേഷൻ അങ്ങട്ട് പോയി അത് എഴുതി വെക്ക് അങ്ങൻത്തെതേനി ഞാൻ വെറും ഡിഗ്രീന്റെ ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചിട്ടാ ഞാൻ അയ് കേറീനേ. അപ്പം അതിനന്നെ നമക്ക് പതിനഞ്ചൊ ക്കെ ഇണ്ടായിനി അന്ന് ഡിഗ്രി കഴിഞ്ഞ് ആഹ് പതിനഞ്ചൊക്കെ നമക്ക് കിട്ടീനി. അത് നല്ലൊര്തെന്നേനി കാരണം എന്താ ഡിഗ്രി കഴിഞ്ഞ് നേരെ നമക്ക് അങ്ങ് അത്ര കിട്ടിയല്ലോ ഡിഗ്രി മാത്രം ചെയ്തിട്ടുള്ളേനി അങ്ങനെ കിട്ടാ അത് വല്ല്യ കൊയ പ്പല്ലാത്ത ജോബേനി പിന്നെ, ക്വാളിഫിക്കേഷൻ ഞാൻ വൺ ഇയർ വർക്ക്യ്തിനു അവിടെ. വൺ ഇയർ കഴിഞ്ഞ് ആ ജോബ് ചെയ്തോണ്ട്ക്ക്മ്പളാണ് ഞാൻ സീ ആഹ്, അതെ അതെ ഞാൻ അതിന്റെ കൂടെ തന്നെ സി യു ടിക്ക് പ്രിപ്പേറേതിനി അല്ലല്ല ഡിഗ്രി പോയി ചെ
ഈ കോഴ്സ് കയിഞ്ഞോ ഡിസ്റ്റൻസായി ചെയ്തെ?
അല്ലല്ല ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ഏതും ചെയ്തില്ല ഞാൻ വർക്ക് ചെയ്യ്ണ കമ്പനീല് ഡിസ്റ്റൻസ് എജ്യൂക്കേഷന്റത്ണ്ടല്ലോ അതായത് എന്താ നമ്മുടെ കമ്പനീന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എജ്യൂക്കേഷൻ പ്രൊവൈഡെയ്യുന്ന കമ്പനിയേനി. അതായത് ഇപ്പം ഡിഗ്രിയും പി ജിയും ഒക്കെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന കുട്ടിയാക്ക് അത് ചെയ്തു കൊടുക്കുന്ന കമ്പനി. അവിടെയാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വർക്ക്യ്തെ. അവിട്ന്ന് പിന്നെ ഇതിന്റെ എന്താ സി യു ടിക്ക് പ്രിപ്പേറെയ്തിട്ട് അങ്ങനെ പി ജിക്ക് പോയി, അങ്ങനെ ഒരു കൊല്ലം അവിടെ നിന്നിട്ട് അയിന്റെ ശേഷം പി ജിക്ക് പോയതാ പിന്നെ. എന്തേലൊക്കെ നോക്ക് വെറുതെ ഏഹ് ടൈമ് പോക്കണ്ട അല്ലേല് പിന്നെ ഏഹ് ഇങ്ങനെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റ ആഹ് അതന്നെ ആഹ് അതന്നെ അഹ് ഏതെലും കോഴ്സ് കോഴ്സ് ചെയ്തിട്ട് പിന്നെ അയിനന്സരിച്ച് ഈ ഓഫീസ് അഡ്മിൻ കോഴ്സൊക്കെ നല്ലത്തന്നെയായിരിക്കും അതേപോലെ എച്ചാറൊക്കെണ്ടല്ലോ
ആഹ് എച്ചാർ
ഈഹ് ആക്ക് ബി ബി എ കഴിഞ്ഞ് ആഹ് ഇന്റെ ഒരു അനിയത്തിണ്ട് ഓള് ഇപ്പതേപോലെ ഡിഗ്രി കഴിഞ്ഞതാ അപ്പൊ ഓള്പ്പആറ് മാസത്തിന് എച്ച് ആർ കോഴ്സിനാ പോണെ കോഴിക്കോട് മറ്റേ ഏഹ് ഇവിടെ ഹൈലൈറ്റ് ഹൈലൈറ്റ് മാളിന്റെ അവ്ടക്കെ അപ്പ ബിസിനസ് പാർക്ക് ക്കി ആഹ് അവിടെപ്പോള് ചെയ്തോണ്ട് നിക്ക്ന്ന്ണ്ട് ഏഹ് അത് ആറ് മാസാണ് ഇല്ലല്ല ഇപ്പന്നാരെ ഇങ്ങള്ത് ഡിഗ്രി കഴിഞ്ഞേന്റെ ശേഷം ആണ് പോവാൻ തൊട്ങ്ങീറ്റൊള്ളൂ
ആഹ് -ആഹ്
ആണ്
ഉം
ഇന്നാ ശെരിയെന്നാ
ആഹ് ആയ്ക്കോട്ടെ ശെരി
ആഹ് ഓക്കെ ഉം